അലോ എന്തൊക്കെ പാട് സുഖല്ലേ ആ സുഖാ ങ്ങനെ പോക്ന്ന് ആ ആ. പിന്നെന്തൊക്കെ മയക്കായിട്ട് വെള്ളക്കായാ?
വെള്ളക്കെ ആയിക്കണ് ഇങ്ങളവിടെ ആയില്ലേ കെണറ്റിലൊക്കെ വെള്ളം?
ആഹ്, കെണറ്റി ഞങ്ങക്ക് വെല്യ കൊഴപ്പൊന്നുല്ലേയിനി വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ലേനി ഇവിടെ അട്ത്ത്ള്ളോര് ക്കെ വെള്ളത്തിന് കുടിക്കാൻ വെള്ളത്തിനു ഒക്കെ ഇങ്ങട്ട് വെരുവേനി കുളിക്കാനൊക്കെ ല്ലാർക്കു ബുദ്ധിമുട്ടായിട്ട് പിന്നെ പ്പ മഴക്കാലം ആവ്മ്പോ ഞങ്ങക്ക് വെള്ളത്തിന് ഒരു അടീകൂടി മാണ്ട് പൂയി സ്ഥലേണ് അപ്പൊ വള്ളായി ഈ ചളി വെള്ളക്കെല്ലേ അത് വെള്ളം ഇങ്ങട്ട് എറങ്ങി പോകുമ്പോ അടിയിൽക്കൂടി ഓല് വന്നിട്ട് വെള്ളം കലങ്ങും അല്ലാ ത്ത ടൈമില് നല്ല വള്ളാ അപ്പം എല്ലാർക്കും ഞ ചുറ്റു ഭാഗത്തുള്ള വെള്ളത്തിനാട്ടി കൂടുതൽ ഞങ്ങളെ വെള്ളാവും കൂടുതല് മഴ ആയാ വെള്ളം കലങ്ങാണ് ന്നിട്ട് അടിക്ക് എറങ്ങല്ലേ
ആ അതെന്നെ.
ആഹ് അപ്പഞ്ഞിപ്പോ ഇവടെ ഇന്റെ അമ്മോശാക്ക പറിയും ഒന്ന്ക്കെ അറങ്ങിയിട്ട് ആളെ ഇട്ട് ഉള്ളുകൂടി തേക്കേണ്ടിവന്ന് സിമെൻറ് ഇട്ടൊന്ന് തേച്ച ച്ചാലാണ് എ വെള്ള ഈ എറങ്ങി വെര്ണതൊക്കൊന്ന് നിക്കൊള്ളൂ എല്ലേ ഇപ്പ ഈ മഴക്കാലായ ആ വെള്ളത്തിനൊരു കളർ മാറ്റം ണ്ടാവും ചളി എറങ്ങി ക്കേ ആ ഇപ്പ എന്താ ചെയ്യലാവോ കുളിക്കാനും തിര്മനൊക്കെ പറ്റും പിന്ന ഉം കുടിക്കാ പിന്നെ തളപ്പിച്ചാ റിട്ടെ കുടിക്കാ പറ്റു
ധാനാണ്
ആഹ് അതന്നെ പിടിക്കാനാണ് ബുദ്ധിമുട്ട് ആഹ് അത്ണ്ടേനി അത് കേടെന്ന് ക്ണ് ഫിൽറ്റർയ്തിട്ടേ ആ കുടിക്കണെ ആ കേടന്നിട്ട് പിന്നെപ്പ കൊറച്ച് കാലായിട്ട് കേടന്നടുക്ക മറ്റത് അങ്ങനത്ത ഫിൽട്ടർ യ്തിട്ടെനി
ഉം ഉം
അതൊക്കെ കേടെന്ന്ക്ണ് പിന്നെ വേറെന്തൊക്കെ കുട്ടിൾ ആന്റെ ഭർ ഭർത്താവെവിടാ പോയാ അവടെണ്ടാ, ഓല് ഇവിടെയില്ല ആഹ് പോയിക്ക്ണില്ലേ ഞാൻ ഇവിടെ ഇണ്ട്ന്ന് വിചാരിച്ചു ഞാൻ ഇതാ ഇവിടെത്തന്നെയാണ് ഇപ്പൊ കോഴിക്കടയാണ് ഇപ്പൊ കൊറച്ചായിട്ട് പോക്കില്ല ഏഹ് കോഴി തുണിക്കടയേനി ആദ്യം ഇബടെ ജിസാല്ലേനി സൗദിയില് പിന്നെ ആഹ് ആടെ പോയിട്ട് ഏഴു പിന്നെ വരാൻ ബുദ്ധിമുട്ടി ഏഴ് കൊല്ലായി ഏഴ് കൊല്ല അവടെ നിന്നിട്ട് പിന്നെ വരാൻ പറ്റീല്ലാ എട്ടാമ കൊല്ലാ വന്നത് അപ്പം പിന്നെ പിന്നെ വന്ന അവട്ന്ന് നാല് മാസം ആയപ്പോത്തിനും ഇന്റെ അമ്മോസാക്ക വിസാ നോ അപ്പോ പിന്നെ ഞാൻ പോണില്ലാന്ന് പറഞ്ഞ്ങ്ങാണ്ട് അയിന് സമ്മയിച്ചീല്ല അങ്ങനെയിവിടെ പിന്നെ ഇബടെ, നിക്കുമ്പോ അറയണ ഒരു തൊയിലെ വിചാരിച്ച് ഗതികേടാണ് പോയിനെ ആഹ് ഇപ്പ ഇവിടെ ആദ്യ ചെറുപ്പം തൊട്ട് ഇൻ്റെ അമ്മോശൻ ഇവിടെ‌ ഒരു തുണിക്കട ഇട്ടീനി അപ്പോ അതില് ജോലിചെയ്ത്, പിന്നെയത് അമ്മമാരുടെ മക്കക്കുനടത്താൻ കൊടുത്ത് മൂപ്പരെന്തയ്ത് ഗൾഫ് പോവേം ചെയ്ത്. ഇപ്പോ അവധി ചെന്നപ്പം ജോലി ചെയ്യാതായപ്പം പിന്നെ അവരെട്ത്ത്ന്ന് കിട്ടൂല്ലല്ലോ അപ്പൊ അവര് പറിം പോലെ റെഡിയായില്ല, അവരെല്ലാം മെച്ചപ്പെട്ട് നല്ല ഇതായി അയിമ്മെക്കൂടി പിന്നെ വേറെ റെസ്റ്റോറന്റൊക്കെയെടുത്ത് നന്നായി രണ്ടാളു വന്ന് വീടൊക്കെയെടു സയൊക്കെ റെഡിയായി മൂപ്പർക്ക് ഇപ്പത് കിട്ടിയതുല്ല അങ്ങനെയായപ്പോ പിന്നെ ര വേറൊരു സ്ഥലത്ത് കടയിട്ട്, അത് കച്ചവടയില്ലാതായി പൊളിഞ്ഞ് പിന്നെപ്പോ ഞങ്ങളെ അട്ത്ത അങ്ങാടിത്തന്നെ വേറൊന്നുക്കൂടി ഇട്ട് അതിട്ട് ഒര് ഒരു രണ്ടു കൊല്ലായിട്ടുള്ളൂ അയിന് അപ്പോത്തിനും പിന്നെ ഞങ്ങക്കൊരു അപകടണ്ടായി, വണ്ടി തട്ടി അങ്ങോട്ടു ഇങ്ങോട്ടും വണ്ടി ബ്രേക്കുതട്ടിയിട്ട് അവരുടെ അപകട ഇണ്ടായി അങ്ങനെ പിന്നെയിപ്പോ റെസ്റ്റിലാണ്, ഇനിയൊരു മൂ ആറുമാസമായി റെസ് ഇനിയൊരു മൂന്നു മാസത്തെ റെസ്റ്റും കൂടിയുണ്ട് ആഹ്, ആഹ്, അപ്പൊ പിന്നെ പോയി വെട്ടണന്ന്ണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് ഷോൾഡറ് പൊട്ടീന് അതെ ആഹ് ഇപ്പോ ഇപ്പോ ഒരു പണില്ല്യ ഇവടെങ്ങനെ നടക്ക്ണുണ്ട് ന്റെ അമ്മോസൻ എടക്ക് പണിക് പോവും ഇപ്പ നോമ്പയ്ഞ്ഞേന്റേഷപ്പന്നും ഇന്നലെക്കായിറ്റ് ന്റെ അമ്മോസൻ ക്ക് പണിണ്ട് ഇഞ്പ്പോ എന്ത് പണിയാന്നറീല ചെലപ്പോ പെയിന്റടി പോവും ചെലപ്പോ വയറിങ്ങിന്റെ പണിക്ക് പോവും
പാവട്ടാ
ആഹ് അപ്പൊ ഈ അങ്ങാടില് അവരെ നാട്ടില് തിരൂര് അവരെ നാട്ടിലെ എവിടെങ്കിലും ബിൽഡിങ്ങിനെ ഫ്ലാറ്റ് അങ്ങനെക്കെള്ള രീതിയെ ചെറി വയറിങ്ങിന്റെ പണി പെയിന്റിംഗിന്റെ അങ്ങനെക്കണ്ട്ന്ന്ണ്ടെങ്കി ഏറ്റ്ട്ക്കും അപ്പൊ അയിനൊക്കെ പോക്കാണ് പിന്നെ വയ്യാതായപ്പൊ കൊറച്ചൊര് ചെലവ് വന്നീനി അപ്പൊ എല്ലാരും കൂടി സഹായിച്ചിട്ട് ഫണ്ടൊക്കെ പിരിച്ച്ന് പൈസൊക്കെ പിരിച്ചി ട്ട് അയില്ള്ള വാക്കിണ്ടേ അതോണ്ട്പ്പ ഇത് വരേക്കും ആശുപത്രി ചെലവൊക്കെ അങ്ങനാണ്ട് പോയി ഇപ്പ പ്പയ്യാതെ പോണ് ണ്ട് ഇനി അങ്ങട്ട് ഇഞ്പ്പ എന്തെക്കാ ആഹ് കയ്യും കാലുണ്ട് എന്താണ് വാരിയെല്ലും കയ്യും പിന്നെ മുഖംനായിറ്റ് താടിയും പല്ലും എല്ലാം കൂടി അതുണ്ടേന് ചെറിയ മോൻക്കും ഇണ്ടായിന് അപ്പൊ രണ്ടാൾക്കുകൂടി സംഖ്യ ഇറങ്ങി അപ്പൊ പിന്നെ ഒരു നാല് നാല് ലക്ഷം പോലയെക്കണ് അങ്ങനെ ആഹ് അപ്പേ പിന്നെ ഇയ്യ്‌ മ്മൾ മ്മൾ എടുത്ത് ച്ചത്ണ്ട വേണ്ടേ ഇക്ക എന്തെങ്കിലൊക്കെ ഇണ്ട് ബാങ്കിലു കണ്ടെന്ന് ഇണ്ടാകിലല്ലേ നമുക്ക് ഇടുത്ത് ചെിലവാക്കാന് അന്നന്ന് കിട്ടണത് കൊണ്ട് ഇവിടെ ചെിലവാക്കൂ ഇടുത് വെച്ചതൊന്നും ഇല്ല അങ്ങനെ പിന്നെ എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചിട്ടും ഈ ഒരു ഗ്രൂപ്പ്ണ്ട് അവരാ കോയിന്റ വണ്ടിക്കാരതും കച്ചറ വണ്ടിക്കാരുംഒകെ അതിലൊക്കെ ഇടിച്ചിട്ടും പിന്നെ സ്കൂൾ ഗ്രൂപ്പില്ലോ ഒക്കെ വിട്ട്ട്ട് അങ്ങനെ എല്ലാരും കൂടെ അങ്ങനെ സഹായിച്ചന്ന് അപ്പൊ അതിലൊക്കെ കുറച്ച് ബാക്കിണ്ടാവോല്ല നമ്മുക്ക് ഇനി പോവാനും വരാനക്കെ കാണിക്കാത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഡിസ് ഇതൊക്കെ കഴിഞ്ഞ് വന്നിന്റെ ആവശ്യം ഉണ്ടാവല്ലേ പിന്നെ കാണിക്കാന് അപ്പൊ അതിന്ന് ഉള്ളത് കൊണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെലവ് ഇന്നെ ഇപ്പ നോക്കണ്ട് പിന്നെ പോറത്തൊന്നും പോണുല്ലല്ല ഇവിടെത്തന്നലെ അപ്പൊ പിന്നെ ചെലവ് കൂ ന്റെൽ ഉണ്ടാവൂല്ല പിന്നെ ഈ കുട്ടികൾക്ക് എന്തേലും അസുഖം വരുമ്പളണ്
മ്മ്
പിന്നെ ഈ ആഴ്ച്ചെല് അല്ലങ്കിൽ ഒരു മാസം കൂടുമ്പ ഒക്കെ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോവാണ്ടാവും അപ്പൊ അതൊക്കെ കഴിഞ്ഞറങ്ങി ഏത് ഹോസ്പിറ്റലില്ല കാണിക്കണ് ഞങ്ങള് ആദ്യം ഞങ്ങളെ എടുത്തു തന്നെ ഹോസ്പിറ്റൽ ഇണ്ട് അവിടെ കൊണ്ട് പോയത് അവര് ഇവെ വണ്ടി തട്ടിയപ്പാട് കൊണ്ടോയിത് പിന്നെ അവര് കോട്ടക്കാൽ അൽ മാസ് കൊണ്ടോയി
ആഹ്
ആഹ് അപ്പൊ പിന്നെ പെട്ടന്ന് അങ്ങട്ടാണ് കൊണ്ടയത് അപ്പൊ പിന്നെ ഓപ്പറഷൻന്തൊക്കെ പറഞ്ഞപ്പോഴെ കുട്ടിക്ക് സീരിയസ് ഒക്കെ പറഞ്ഞപ്പോ പിന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് അപ്പൊ ആരും എന്തെങ്കും പൈസന്റെ അപ്പ അപ്പോ ആരും എന്റേന്ന് പൈസ ഇണ്ടോന്നും നോക്കില്ല എന്തെകിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച് അങ്ങനെ ലോണൊക്കെ എടുത്ത് ഉള്ള സ്വർണ്ണൊക്കെ ബാങ്കിൽ വെച്ചിട്ട് ലോണൊക്കെ ഇടുത്ത് പിന്നെ അതും തേകയ് തേകയേണ്ടേ കുട്ടിന്റെ കുട്ടിനെ ഡിസ്ചാർജ് ചെയ്തന്നപ്പോ ത് ന് മറ്റേത് ഇള്ളത് അത് കഴിഞ്ഞ് പിന്നെന്ത് അവിടെ കൊടുക്കണാകാട്ടിം ആണ് അവിടെ നിക്കണ ചെലവ് മ്മ് ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരണം അത് പിന്നെ മൂപ്പര്ക്ക് ജ്യൂസ് ജ്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ വേറെ കാനുള്ള ഭക്ഷ ഭക്ഷണംമോന്നും കൊടുക്കാൻ പറ്റുല്ല ജ്യൂസ് ഇങ്ങനെ എടക്കും തലക്കും ഇങ്ങനെ അരമണിക്കൂറ് കൂടുമ്പോ കൂടുമ്പ ജ്യൂസ് കൊടുക്കല്ലേ
നോ
അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ജ്യൂസന് തന്നെപ്പോ നമ്മളിപ്പോ ഈ ആശുപത്രിന്റെ മുന്നിലെക്കെ പോയി കടെല്ല് ഒരു ജ്യൂസ് വാങ്ങാൻ പോയിട്ടുണ്ടകില് എന്താണ് പൈസ പിന്നെ ഈ ഒപ്പം നിക്കണോർക്ക് രണ്ടു നേരത്തെ ചോറ് രാവിലത്തെ ഛായ വൈകുന്നേരത്തെ ഛായ അതിൽ രണ്ടാളും മൂന്നാളും ഒരാളെ താങ്ങി പിടിക്കാൻ വേണ്ടേ അപ്പൊ അവരെ വെച്ച ഒരു ദിവസം അഞ്ഞൂറ് എങ്ങനായാലും ചെ ചെലവിന് ഒരു മാസം രണ്ടു മാസം നിക്കും വേണ്ടേ ആഹ് അതന്നെ അങ്ങനൊക്കെയിട്ടിപത ക്കെ ഒന്ന് കര കേറി വരാണ് ഇനിയിപ്പോ കൊറച്ചും കൂടി റെസ് അതും കൂടിയണ്ട് കഴിഞ്ഞാ പ്പോ പണിക്ക് എന്തെങ്കിലും പോകന് വിചാരിച് നികാണണ്ട് കോഴിക്കട കിട്ടോ ആവോ അത് വേറെ ആൾക്കാര് നടത്താൻ വാങ്ങി പിന്നീപ്പ അവരുത്തുന്ന് കിട്ടണെന്നുണ്ടെങ്കില് ഇപ്പൊ എത്രകൊല്ലായി ഇപ്പൊ ഇത് ആയിട്ട് ആറു മാസം ആണുള്ളൂ ആ ക്കെ ഫെബ്രുവരി ഒന്നിനാണ് സംഭവിച്ചത് ഉം ഇപ്പൊ അപ്പൊ ആയിതോടങ്ങനേ ജോലിക്കുവാൻ ഇപ്പ മൂന്ന് മാസം കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് പറനെഞ്ഞ് ആഹ് ഇല്ലല്ല അവര് ഇപ്പക്ക് എന്തെങ്കലും ഇണ്ടല്ലോ അതിമന്ന് എന്തെങ്കിലും ഒരു പങ്ക് ഉണ്ടാവല്ലോ മാസം അതുകൂടി കൊടുക്കണില്ല
ഏഹ്
ആ അത് അയ്മന്ന് അയ്നാത്രം കിട്ട്ണില്ല കിട്ട്ണില്ല പറയും അതിനിപ്പോ ആരോ ഒന്നും പറയാനും പോവൂല ഇമ്മാറയ അയ്നിപ്പോ അങ്ങനെ എടുത്തോട്ടെ കുഴപ്പമില്ല
നിങ്ങള് വിറ്റതാണ്
അത് പിന്നെപ്പന്താ അല്ലല്ല അത് ഓര് സ്വന്താകിക്ക്ണ് അവരിപ്പോ നടത്തിക്കൊ ഞങ്ങളല്ല ഇത്ര ആക്കിയത് ഇപ്പൊ തീരെ കച്ചോടല്ലത്തെ കടാന്നൊക്കെ പറഞ്ഞുകാണ്ട് പിന്നെ പിന്നെ അമ്മായിമ്മ പറയ അത് ഓൽ ഇട്ത്തോട്ടെ ഇനിപ്പോ അതിന് ഞമ്മൾ അയന് തല്ലുംപിടി ഇണ്ടാക്കണ്ട കുടുംബപ്രശ്നമായി മാറും ആ ഇപ്പൊ പറഞ്ഞപ്പ പിന്നെ ആരുഅയ്മ്മക്ക് ഒരുങ്ങിയതുല്ല അങ്ങനെയങ്ങട്ട് പോട്ടേന്ന്റയപ്പോ ഇനിപ്പത് അങ്ങട്ടും ഇങ്ങോട്ടും ഓരോര്ത്ത്ന്ന് വാങ്ങേല്ലി അങ്ങട്ടും ഇങ്ങോട്ടും വാർത്തനണ്ടായി ന്തേലും ആ ഒരു കുടുംബം ഒന്ന് തെറ്റിപ്പിരീലെ അപ്പൊപിന്നെ അതുവാണ്ട അങ്ങനെങ്ങട്ട് പൊയ്ക്കോട്ടേ മ്മ് അങ്ങനൊക്കാണ്ട് പോണുണ്ട് ഓരോ ബുദ്ധിമുട്ടുകൾ അപ്പൊ ഓരോന്ന് ആവുമ്പോ ഓരോന്ന് അള്ളാ ശരിയാക്കി തരും അങ്ങനെപ്പൊ എല്ലാർക്കും എന്തെങ്കിലുംക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂലെ എല്ല്യ സുഖക്കോ അള്ള തരൂല്ലല്ലോ ആഹ് ഒരു സന്തോഷം ഉണ്ടാവുമ്പോ ഒരു ദുഃഖം ഉണ്ടാവും അപ്പൊ നമ്മക്ക് ജീവിതത്തി പറഞ്ഞിട്ടുള്ളാണ് ആ
ആഹ് എല്ലാർക്കും ഉണ്ടാവുംപ്പൊ ഞാനിപ്പ എത്രറുർപ്പി കടത്തില അഞ്ചട്ട് ലക്ഷം ഉർപ്പി കടത്തില
ആ ആ
എടുത്ത പൈസോളും മറ്റേതും ലോണടവും കാര്യങ്ങളും
ആ ഞങ്ങളുപ്പതേമാതിരിക്കന്നെ അഞ്ചെട്ട് ലക്ഷം ആയി ഇപ്പയീ ലോണ് ട്ത്തതും ആദ്യത്തെ ക യീ കോഴിക്കടമക്കെടുത്തതും എല്ലംകൂടി അതേമാതിരിക്കന്നെ അഞ്ചെ ട്ട് ലക്ഷം കടണ്ടാവും കാണൂട്ടാണ്ന്നെങ്കിൽ പൊറത്തുന്നായിട്ടും അകത്തുന്നായിട്ടും ബേങ്ക്ഹൈറ്റു
ഹും
അപ്പോഎതേലും എന്തെലൊക്കെരുത് കിട്ടിയെങ്കി ഒന്ന് മെച്ചപ്പെടേയിക്കുന്ന് വിജാരിക്ക്ണ് ഇഞെങ്കിലും പ്പോ മ്മക്ക്ന്തേങ്കിലൊക്കെ അത്ണ്ടെങ്കിൽ ആക്കെ തീമ്മെങ്ങട്ട് പോവുന്ന് വിജാരിക്ക ഇഞെങ്കിലുംഅ അള്ളാ നന്നാക്കി തെരേക്കാരം മ്മ് എന്നാപ്പോ ചെയ്യാ അങ്ങെ മ് കുട്ടിയാളോക്കെ എവിടെ മ
ഓ ഒക്കെ ബെടെണ്ട് മാഴ ചാർണ്ട് അവ്ടെ
ആ ഇബടീതാ മഴ നല്ല കാറ്റൊക്കെണ്ട് മഴ ങ്ങനെ ചാർനോള്ളു കാറ്റ് ട്ത്ത് പോവാതോന്ന്ണ്ട് ഇനിയിപ്പൊരാത്രികൾക്കൊക്കെ ഭക്ഷണം ഇണ്ടാക്കാണ്ടോ ഇല്ല ല്ലാ ഉച്ചക്കത്തെങണ്ടാവും
രാവിലെ അല്ല ഇപ്പൊ വൈകീട്ട് മക്കൾ വരുമ്പോ പിന്നെ മക്രോണിയൊക്കെണ്ടാകി
അആ ചെലോര് വ മതി രാത്രികക്കും ഒറങ്ങീട്ടില്ലേ ഉച്ചക്ക് ഒറങ്ങിയിട്ടൊന്നുല്ലൃ ഞാൻ മോനായിട്ടൊന്ന് ഫോണേയിട്ട് ഇങ്ങനെ ഇരുന്ന് അപ്പം മോന്നൊറങ്ങി മാനു ഒറങ്ങി നീച്ച് പകുതി ഒറങ്ങീങ്ങാണ്ട് പിന്നെ അവനിക്ക് പനിക്ക്ന്ന് ട്ടെന്നൊരു പനി നല്ലചൂട് അപ്പപിന്നെഓന് നീച്ച് അപ്പപിന്നെ ഓന്ക്ക് ഫുഡ്‌ എന്തേ ഇണ്ടാക്കല്ലാംച്ചിട്ട് തിന്നാ പ്പൊ മേഗ്ഗിണ്ടാക്കി അപ്പൊ കൊറച്ച്ണ്ടാക്കി വെച്ച് ഇനിപ്പോ മ പിള്ളേരു വാങ്ങുണ്ടെങ്കിൽ എല്ലാർക്കുതന്നെ ആക്കല്ലാച്ചിട്ട് ഉ എന്നാ ശരിട്ടാ പിന്നെ വിളിക്കാ
ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ